എവ്ടാണ് എന്താക്കണ
ഞാനിപ് പോ
എന്ത് കേക്കണില്ലേ ഹലോ ഹലോ അൻക്ക് കേക്കില്ലേ
ആ ഉണ്ട് ഈ ഓ
പറീ
ആ എനിക്ക് കേൾക്ക്ണ്ട് കേക്ക്ണ്ട് പ്പ കേക്ക്ണ്ടോ ഈ ഫുഡൊക്കെ കഴിച്ചോ ഞാനിപ്പ കഴിച്ചു
ആഹ ന്നന്തേനി പരിവാടി
ഇന്ന് വല്ല്യ പരിപാടി ഒന്നും ഇല്ലേനി ഇന്ന് വീട്ടിൽ തന്നെയ്നി. നമ്മള് നാളെ പുറത്ത് പോയാല്ലോ വിചാരിക്ക്ണ്ട് നമ്മക്ക് രണ്ടാ കൂടി പോയാലോ
ആഹ നോക്കട്ടെ ഞാൻ എന്തായാലും പറയാ
നീ ഫ്രീ ആണോ നാളെ എന്തേ പണിണ്ടൻക്ക്
നാളേ ആ മ മറ്റ ഏ കക്കാടം പൊയിൽ പോവാ പറയേണ്ടയ്ന് ഓല്
ആര്
മറ്റേ മിന്ന അവല എല്ലാരും വിളിച്ചനേനും
ഏ ദീപോവ്ണ്ട്
ടു ചെയ്യാന്ന് ചാര്ച്ചി ഉറപ്പു പറഞ്ഞില്ല
ഞാന് ഇങ്ങനെ വിചാരിച്ച് ഞ്ഞി പുറത്ത് പോയിട്ടു ഉം
ആഹ കൊറേല്ലെ ഇറങ്ങിട്ട് നമ്മുക്ക് പോവാ ഒരു ദിവസം എന്തായാലും
ഉ ന്നാ പിന്നെ ന്നെട്ട്പ്പം ക്ലാസ്സ് ഒന്നുല്ല വെർതെ ഇരിക്കാണല്ലോ
ആഹ ചടപ്പ്
സത്യം പിന്നെ വീട്ടിലിരുന്നല് ഫുൾ ഫോണ്ട് കളി ന്നാണ് ഫോൺൽ ഇങ്ങനെ എന്തേലും റീല് കണ്ടിട്ട്
ഉം വർതെ ടൈം വെസ് ചെയ്യ ചെയ്യിണ്
ആ ഇവിടെ ആണെങ്കിൽ വേറെ പണിയൊക്കെണ്ട് പക്ഷെ അതൊന്നും എടുക്കാൻ നമുക്ക് ഇങ്ങനെ മനസ് വരൂലല്ലോ
ആഹ്
ബോറടിക്ക്ണ് ബോറടിക്ക്‌ണ് പറഞ്ഞിട്ടുള്ള പണി ഒന്നും എ കുല്ല്യ ഇവിടെങ്ങനെ ഫോൺ കളിച്ചോണ്ട് കുത്തിരിക്ക ഞാൻ എത്രോ സീരീസ ഒക്കെ കണ്ട് തീർത്ത്
ജ് മറ്റ് ഓഫ് ക്യാമറസണ്ടോ
എക്കെ ഞാൻ എപ്പോളോ ക ത് അത് റീൽസ് കുറച്ച് കയിഞ്ഞപ്പ തന്നെ കണ്ടു തീർത്ത്ക്ക്ണ്
ഉം
അങ്ങനെ ഫുള്ള് ഫോണ് കളി തന്നാണ് പിന്നെ ഇനി ആരെങ്കിലും ഫോൺ വിളിക്കാന്ന് വിചാരിച്ചാലും ചടപ്പാണ് ഒന്നും പറയാ
ആഹ് വറുതെ ഇങ്ങനെ സംസാരിച്ച ഉം സംസാരിച്ചിക്കേണ്ട വരും ച്ച ഉം സത്യം
എന്താക്കാണ് വീട്ടിലാണ് എന്താക്കുന്നോ ആഹ് സത്യം പറയാൻ കണ്ട ല്ലല്ലോ വീട്ടിലല്ലേ പൊറത്തായാലല്ലേ എന്തേ കി ട്ടുള്ളു പിന്നെ ഇങ്ങനെ വെറ്തെ കുത്തിരി പിന്നാണെങ്കില് ന്റെ അനിയന് ക്ലാസ്സ്ല്ല ഓന് പ്ലസ് വണ്ണിന്റെ തിന് ഏഹ് അലോട്ട്മെൻറ്റിന് വെയ് ചെയ്നെനൊണ്ട് ഇല്ല്യ
നോക്കല്ലേ
ഓന്ക്ക് അധികം മാർക്കൊന്നുല്ല അപ്പോ നോക്കണ് ണ്ട്
ആഹ്
ഇനി മൂന്നാമത്തത് വര്ല്ലോ
ആ ചെക്കന്മാരെല്ലാം അങ്ങനെ ണ്ടാവുള്ളു
ആഹ് ആണ് നമ്മളെ മാതിരിഅല്ലല്ലോ ഓന് പിന്നെ പഠിക്കാന്നുള്ളതില് ഇങ്ങനെ എന്താ പഠിക്കാന്നുള്ളതില് ഇങ്ങ ക്കാണ്
ഉം
പ്ലസ് റ്റു വരെ ന്നെ എങ്ങനെങ്കിലും ഒക്കെ പോവോ എന്നാണ് നോക്ക്ണ് ഞാനിനി പഠിക്കണോ പണിക്ക് പോണോന്ന് അങ്ങനെ പറഞ്ഞ്ണ്ട് ഞാ പറഞ്ഞ് ഇനി എങ്ങനെ ആഹ്‌ ഒണ്ട് ഇതില് വെച്ചുണ്ടെങ്കില് എങ്ങനെങ്കിലും കൊറെ പൈസ ഇണ്ടാക്കണം
വേഗം ആ നല്ലോര്താണല്ലെ
എങ്ങനെണ്ടാക്കാന് ഓന്റോര് ജാ ഈ പനിക്കൊക്കെ ചെന്ന്ണ്ടെങ്കിൽ ങ്കില് ഓന് പ്രയായിട്ട്ല്ലല്ലോ അപ്പൊ ഈ പണിക്കൊക്കെ ചെന്ന്ണ്ടെങ്കില് പൈസ കിട്ടിണ്ടെങ്കില് വേഗം റിച്ചാവാ പറ്റിട്ട് അവൻ ആലോയ്ക്ണില്ല
ആഹ് ഹാ അതായിരിക്കും നല്ലത്
ആഹ് അല്ലല്ല ഓന്ങ്ങനെ പൈസ ആ ഇവ്ടെ പോയിണ്ടെങ്കിൽ ഇപ്പൊ അയ്പയ്നായിരം റുപ്യ മാസം കിട്ടിട്ട്ണ്ടെങ്കില് ഇത്ര ഇതാക്കാ ഇങ്ങനെ ഇതാക്ക അങ്ങനെ ആക്ക ആ ഒരു ഒപതിനായിരം എത്ര ചെലവാക്കാം ഇണ്ടാവും എന്തൊക്കെ കാര്യങ്ങള് ഇണ്ടാവും ഓന് അഹോന്നും ആലോയ്ക്ണില്ല ഓന് ഇതൊക്കെ തന്നെ പിന്നെ ഓന് ഏതു നേരും ഫോൺല് ഗെയ്മും കൾച്ച് ഇങ്ങനെ കുത്തര്ക്കാ ഓൻ ചോയ്ക്കും അൻക്ക് ബോറടിക്ക്ണില്ലേ അപ്പം പറയും ഏയ് ഇൻക്ക് കോഴപ്പല്ല രാത്രി നേരം വൈക്കി ഒർങ്ങും ചെയ് കളിള്ളതൊണ്ട്
ആഹ് ഇപ്പ എല്ലാരും കളികാണും ല്ലെ അല്ല ഓന്പ്പോ ഏത്നാ കൊട്ത്തെ
ഓന്പ്പ ഹ്യുമാൻറ്റീസിന്
അഹ് ആഹ്
പിന്നെ ഇങ്ങനെ വീട്ടിലാണെങ്കില് ഞാൻ എന്തെങ്കിലോക്കെ ഫുഡൊക്കെ ഇണ്ടാക്കും ഫുഡ് ത്ന്നാന് ത്ന്നാനും ഒരു ഇത് തോന്ന്ണില്ല മടിയാവ രാവിൽ തന്നെ നീക്കാനൊക്കെ
മ് തറ്റോ
മ് മണ്ടെ ചെൽപ്പം ഇണ്ടാവൊള്ളൂലെ
ആഹ് ചെലപ്പം ആഹ് തിങ്കളാഴ്ച മതി ക്ലാസ്സ്‌ ഇനി
ഞാ വെള്ളിയാഴ്ച എന്തോ ഇത്ന്റെ ലീവാണ് മുഹറം
വെള്ളിയാഴ്ച്ചല്ല വ്യാഴാഴ്ച്ചാണ്
വ്യാഴാഴ്ച്ച ലീവ് ആണ് നമുക്ക് മുഹറത്തിന്റെ വെള്ളിയാഴ്ച്ച ഏഹ് ഒരു ദിവസള്ളു ഒരു ദിവസം ലീവ് ഉണ്ടാവുള്ളൂ വെള്ളിയാഴ്ച്ച മാത്രം ലീവ്
ചാണ് മുഹറത്തിന്റെ
കോമന്റ് കോമന്റിൽ വിട്ടത് വെള്ളിയാഴ്ച്ചാന്നാണ്
ഏഹ്
ആ ലീവ്ട്ട് നമുക്ക് വ വെള്ളിയഴ്ചല്ലേ തുറക്കുംന്ന് പറഞ്ഞെ അപ്പൊ ഇനി ചെലപ്പോ തിങ്കളാഴ്ച്ച ഉണ്ടാവുള്ളു
ഉം ശരിയാണ് അപ്പൊ ഞ്ഞ് വെള്ളിയാഴ്ച്ച ഒരു ദിവസത്തേക്ക് മാത്രം വരണ്ടേ ചടച്ചു വരൂ
ഉം അപ്പൊ എന്തായാലും വെള്ളിയാഴ്ച്ച തിങ്കളാഴ്ച്ച ഉണ്ടാവള്ളൂ
തിങ്കളാഴ്ച്ചന്നെ തുറന്നാൽ മതി യേനു അല്ലെലെ ആ കോളേജിലേക്ക് വരാൻ തീരെ മൂഡില്ല
ഉം പൊട്ടത്തരം അഹ് ഇനി ആകെ ഒരു ട്രി പ്പ്ണ്ട് അത് കൂടിയൊള്ളു മൂട്
ആഹ് അതന്നെ ഞാനിപ്പളെ പൈസ സേവാക്കി വെക്കാന്നുള്ള മൂ ഡിലാണെ
ആഹ് ആഹ് അതന്നെ ഹിം ഹിം
ടൈം ആവുമ്പോ എന്തെങ്കിലും വേണ്ട വേണല്ലോ എല്ലാ പൈസിം ഇമ്മനോട് വാങ്ങ്ണ് ശെരില്ലല്ലോ മ്മളോടെ പോയി ഇമ്മ ഇക്ക് ഒരു പത്തായിരം ഇങ്ങോട്ട് തരി പറഞ്ഞ ഇമ്മ ഇന്നോട് പറയും ആഹ് പൊയ്ക്കോ പറയും
ആ പിന്നെ നമ്മുക്ക് ഇജ്ജ് ആലോച്ചോക്കിയേ അത്‌ കൂടാതെ ഡ്രസ്സ് സ്സ് വാങ്ങാനൊള്ള ചെലവ്
ആഹ് അതൊക്കെ ണ്ടാവും അപ്പോ ഇമ്മക്ക് കൊറെ പൈസ ആവൂലെ അപ്പൊ ഇമ്മന്നോട് പറഞ്ഞ് ട്രിപ്പിന് പോവാനൊള്ള പൈസ ഞാന് സെറ്റാക്കി തരാ പഷേ ഈ ബാക്കിയുള്ളതൊന്നും പൈസ ഇന്റെയ്യിൽ ണ്ടാവൂല
ആ അപ്പൊ അൻക്ക് സേവ് ചെയ്താ മതിയല്ലോ
ആ അപ്പ എടി അതിന് ഇമ്മനെ കുറ്റം പറ ഞ്ഞിട്ട് കാര്യല്യാ നമ്മള് മൂന്നാളീം നോക്കണ്ടേ ഇപ്പൊ ബില്ലൂന് ബില്ലൂന് സ്കൂൾ തുറക്കുമ്പോൾ ഓന്ക്ക് കുറെേ ചിലവു ഉണ്ടാവില്ലേ ഒനുക് സീറ്റ് കി കട്ടിട്ടില്ലെങ്കിൽ അന് കുറെ പൈസ ചെലവാകും അങ്ങനെ കുറണ്ട്
ആഹ മാനേജ്മെൻ്റ്
ആഹ അപ്പ പിന്നെ ഞാന എക്ക് പകം തോന്നും എല്ലത്തിന ഇങ്ങനെമ്മന ഇതാകണ്ടല്ലോ അപ്പൊ പിന്നെ ഞാന് എന്താക്കെ എന്തെങ്കിലുമൊക്കെ സേവ് ആക്കി വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ
ഉ നോക്കന്തായാല
സേവക്കി വെച്ചാലാണ് എന്തെങ്കിലും വ
സപ്പ ആഔർ സപ്പ പിലെ ഇല്ല ഫുള് തീർത്തവും
സത്യ ത്വം ഇങ്ങന എന്തെങ്കിലും കാണ അപ്പൊ ഇത് വാങ്ങ വേണ്ട വണ്ട ഞാ അങ്ങനെ പറയും ഇപ്പ ഏതെങ്കിലുംഷോപ്പിന്റെുന്നിൽക്കൂടെക്കെ പോവാെങ്ക എന്തെങ്കിലൊക്കെ സാധന കാണോങ്ങനെ തോന്നു അങ്ങനും വേണ്ട വാങ്ങണ്ട ണ്ടന്ന് വാങ്ങാതെ വീട്ട ഇ വന്നട്ടണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി മു തന്ന ഫുള്ള ആലോചിച്ചിരിക്കും ആ ആ അതന്നെ അതിനോണ്ട് ഞാനൻ അങ്ങനെ ആോചിക്കാതെ വണ്ടട്ട് വാങ്ങിക്കണ്ടോ എന്നി് വീട്ടിലൊക്കെട്ട് ഞാൻ പറ ഓ വാങ്ങണ്ടനി പൈസ വെച്ചാ മതിനി അങ്ങനെ പറയും വാങ്ങ അപ്പം വാ ഇല്ലെങ്കിൽ ആണ്
നാളെ ഞാൻ പോയില്ലനെ വിളിക്കാം നമക്ക് പോവാ
നാളെ നമ്മുക്ക് എന്തെലും ഫുഡൊക്കെ കഴക്ക പിന്നെ യാ
ഉം
അവൻ പൈസക്കാരായതോണ്ട് പിന്നെ
യാ യാ ഹും
അല്ല ഈ മറ്റേ നോട്സൊ ക്കെ അന്റെ നോട്ടൊക്കെ കംപ്ലീറ്റ് റ്റാണോ കോളേജിലേക്ക്ള്ളെ ഇന്റത് ഞാൻ ഇതുവരെ എയ് ഇല്ല ഞാൻ ഫുള്ള് മടുത്ത്ത്തുരിക്കെന്നു
എന്റെ ഞാൻ ഇപ്പൊ ഏകദേശെല്ലാം കംപ്ലീറ്റ് ആക്കിട്ടിണ്ട് ബിൻസിന്റത് കൊറേ ആൾക്കാരത് ഇണ്ടല്ലോ അല്ല അത്ഞാൻ കംപ്ലീറ്റ് റ്റാകീക്ക്ണ്
ഏ ഞാനങ്ങനെ കംപ്ലീ റ്റൊന്നും ആക്കിയിട്ടില്ല ഇൻക്ക് മടി ആവാ മറ്റേ ഹൃദ്യമിസ്സിന്റെതൊക്കെ എയ്താനെന്തെന്നു ചടപ്പാവ ഇനി അത്പ്പൊ എയ്തണല്ലോന്ന്ള്ളത്.
പിന്നെ ഞാന് അങ്ങനൊന്നല്ല ഞാൻ പിന്നെ ക്ല മറ്റേ അല്ല ഒരു നോട്ട് കഴിഞ്ഞാണ്ട് ഇങ്ങളത് നോക്കി എഴുതിയിട്ട് ലാസ്റ്റ് പിന്നെ ആ മിസ്സ് പറഞ്ഞ ഞാൻ അങ്ങനാക്കി എയ്തിട്ടാണ് വേം കയ്ഞ്ഞത്. ഇഞ്യും ഉണ്ടാവും ആരേതെങ്കിലും എയ്താത്തെ
ഞാനെന്തായാലും നാളൊക്കെ ഇരുന്ന് എഴുതണന്ന് ഞാൻ വിചാരിക്കും പക്ഷെ രാവിലെ ഞാനും നേരം വൈകീട്ട എണീക്ക പിന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ ഒറങ്ങിപ്പോയി എന്താ ഇപ്പ എന്തേ സിനിമേറ്റാണോ ആ ഇങ്ങനെ ട്ട്ന്നോട് ഇമ്മ പറയും ഇയ്യ് എന്താ ഇത്രേം നേരൊക്കെ കെടന്നു ഒറങ്ങണെ പറയും ഇയ്യ് രാത് ഇജ് ഒറങ്ങലില്ലേ ചോയ്ക്കും ഞാൻ പറയും ഞാൻ രാത്രി ഒറങ്ങലുണ്ടല്ലോ ഞാൻ നേരത്തെ കെടന്നുറങ്ങും അപ്പൊ പറയും ഇന്നലെ എത്ര മണിക്ക കെടന്നത് ഞാൻ പറയും ഞാനൊരു പത്ത് മണി ആകുമ്പത്തേക്ക് അപ്പൊ പറയും പന്ത്രണ്ടരക്ക് ഞാൻ അന്ക് മെസ്സേജ് സ്സേജ് അയച്ചപ്പ ഡബിൾ ടിക്ക് വന്നീനല്ലോറയും അപ്പ ഞാൻ പറയും അല്ലാഹ് പിടിച്ച് ആ
അപ്പ എത്ര മണിക്കെത്താ ലേറ്റാവോ
എടി ഞാന് ഓരോ ദിവസം ഓരോ ടൈമില കെടന്നൊറങ്ങ ചെലപ്പോ ഞാൻ നേരത്തെ കെടന്നൊറങ്ങും ചെലപ്പോ ഞാൻ നേരം വൈക്യാ കിടന്നോറങ്ങുവാ ഇന്നലെ ഞാന് പതിനൊന്നര പൈനൊന്നരല്ല പന്ത്രണ്ടര പന്ത്രണ്ടരക്കായപ്പള ഒറങ്ങിയേ
ഓ ഓ ഓ
പിന്നെ ഞാന് എന്തെങ്കിലൊക്കെ കണ്ടിട്ട്ങ്ങനെ കുത്തിരിക്കും
മ് ആത് മെസ്സേജയച്ചിനോ മ്
ഓള്ങ്ങനെ ഇങ്ങനെ പറേണ്ട് ആ എന്തൊക്കൊ പറേണ്ട് ഇഞ്ഞന്താ അറീല്ല ആ നമുക്ക് ഫുള്ള്ങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെിലക്കെ ഇങ്ങനെ പറയാാലോ
ഉം ശരിയാണ് ഞാൻ പിന്നെ ഞാൻ ഇന്ന് തീരെേ നീല്ലേ ഒന്നിലേക്ക്
ഏ
എന്റെ അത്ര ആയിട്ടില്ല ഞാൻ ഒന്നിലേക്ക് തീരെ പിന്നീയില്ല
എന്തായാലും ഈ വർക്കിറതൊക്കെ ഒന്ന് ചെയ്ത് തീർത്താളറെ കോളേജിലൊക്ക ഉള്ള
അതന്നെ ചെയ്യണം
ഉം എന്തായാലും നാളെമ്മുക്ക് പുറത്തു പോവാ ഒക്കെ റെഡിയ ആാക്കാ
ഉം ഞാന് ഉ ഞാൻ നോക്കട്ടെ നല്ല നാളെ ഞാൻ പോയില്ലെങ്കില് എന്തായാലും സെറ്റ് ആക്കാം
ഉം ഒരു പതിനൊന്ന് മണിയൊക്കെ ആുമ്പത്തേും വീട്ടിൽന്ന് ഇറങ്ങാം
ആഹ ഞാൻ ആദ്യം പോവാ നോക്കട്ടാ അടടു പോവാൻ ഇനെ കയ്യിയിലല്ലോ
ആഹ ഈ എന്തായാലും രാവിലെ ന വീട്ടന്നെ വിളിക്കണ്ടിരാല്
ആഹ പിന്നെന്താ വിടിച്ച വിച്ചാ
ചായ ഉള്ളു ഞാൻ ചോടുന്ന് എന്നാല് ആഹ ഞാൻ നേരത്തെ ചോർന്നു ഇപ്പം ക ുള്ളതിാണ് എന്തായാല നാളെ നോക്കിട്ട് വിള
ആഹ എന്നാ ഇക്കോട്ടെ ശരി വിളിക്കാം ആ എന്നാ ശരി ആ